എ
ഹലോ
ആഹ് കേക്ണില്ലേ അവിടെന്ത റെയ് ഞ്ച് ഇല്ലേ
ഏഹ്
റേഞ്ച് ഇല്ലേ
ആ റേഞ്ച് ഇണ്ട് ഇവിടെ കേക്ണില്ല ഞാൻ പറിണെ
ആ ഇങ്ങള് ഫസ്റ്റായിട്ട് ഇന്നാഒന്നും മുണ്ടായിരുന്നായിരിക്കും ല്ലേ
ഇല്ല ഇല്ല എക്‌സൈറ്റ്‌മെൻ്റ്
കൊഴ്‌പൊന്നുല്ലാ അങ്ങനെ പോണു ഇന്ന് എന്തൊക്കെയ ഉണ്ടായിരുന്ന വിശേ ഷണങ്ങള്
വിശേഷം സുഖായിട്ട് ഇരിക്കാ ഇന്ന് ഇവിടെ മഴ ഒന്നും പെയ് തിട്ടില്ല എന്നാലും കൊഴപ്പല്ല ഏഹ്
പെയ്തിരുന്നോ
ആഹ് ഇന്നലെ പെയ്തിനി ഇന്ന് ചെറുങ്ങനെ മഴ പിന്നെ പണിക്കാര് അയിൻ്റ അയ്റ്റേക്ക്ള്ള ഫുഡ് ഇണ്ടാക്കണ ടാസ്‌ക് ഓര് ഇഷ്ടള്ളതാ
ആ ആ ആ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓലെന്താ വി ഐ പി യേളാ
ഉം ചെല ആൾക്ക് ചെലത് പറ്റൂല ചെല ആൾക്ക് പച്ചക്കറ്യേ പറ്റു ചെല ആൾക്ക് അങ്ങനിന്റെ റബീന്റെ സ്പെഷ്യൽ ഇതാ ബീഫും ഉം പിന്നെ ഒരാൾക്ക് പച്ചക്കറി പച്ചക്കറി ഇണ്ടാക്കി ഇണ്ടാക്കി
ഹാ
അത് പിന്നെ എനിക്ക് പ റ്റിതാണ് അവര് തുടക്കത്തിലെ പറയും എനിക്ക് ത്തെ പറ്റൂല്ലട്ടോന്ന്
മലയാളികളായിരിക്കൂലെ
ആഹ് അപ്പൊ അയിനനുസരിച്ച് ഇണ്ടാക്കും മാണം ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കലില്ല ഞാൻ എനിക്ക് ടെൻഷനാ ഞാൻ ഇണ്ടാക്കിയര് നോ ക്കാ പോയിറ്റില്ലേ ആഹ് ഒരു കൺഫ്യൂഷനാ
അപ്പൊ കുക്ക് ചെയ്യ്ണേ ഇഷ്ടണ്ടാവുലലേ ആദ്യം തന്നെ പറ്ച്ചില് കേട്ടപ്പോ മനസ്സിലായി
ഇണ്ടാക്ക എന്നാലും പൊറത്ത അപ്പം ഉണ്ടാവും നമ്മള് പിന്നെ നമ്മള താണെങ്കില് ആഹ് ഞമ്മൾതാങ്ങന ആതറ കേൾക്കുമ്പോ നമ്മുക്കൊ ഇതെല്ലെ ഇന്റെ പരിപാട്യ ഇത്
ഉം ഒന്ന് മാറ്റ നിക്കോ അതായ അത് ക്ലിയർ ആവ്ണില്ല ഒണ്
ഇപ്പഴോ
ഓ മാറി നിക്കോ കൊറച്ച് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സംസാരം നല്ല കേക്ക്ണ്ട്
ഏഹ് ഇപ്പഴോ
ആ ഇപ്പൊ കൊഴപ്പല്ല
ഏഹ് അത് മക്കളെടാ ടി വി ഇട്ടതയ്നിം
ഏഹ് മക്കള് ഒന്ന് പിന്നെ റെസ്റ്റ് ആയിരിക്കൂല്ലേ പഠിക്കാന് നാളെ സൺഡേയല്ലേ
ആഹ് ഇന്ന് ഇന്നിപ്പൊ ശനി ആയോണ്ട് ഓല് ഓൽതണ് ഫ്രീ ആയി വിട്ടത ന്നാലും പഠിപ്പിച്ച് കൊറച്ചേരൊക്കെ പഠിപ്പിച്ച്
ആ ശരിക്കും പറഞ്ഞാ എന്താ പഠിക്കാനിലേ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ
അത് മാത്രല്ല മോളെ മ്മക്കും ചെയ്യാൻണ്ടാവും ഔ ന്റെ പടച്ചോനെ ഈ
നമ്മൾ ആദ്യം നമ്മളാദ്യം ഓലെ ഓല് പഠിപ്പിക്കണേന്റെ മുമ്പ് നമ്മളാദ്യം പഠിച്ചിക്കാണ്ട് ഓലെ പഠിപ്പിക്കണം
ഏ ഏഹ് കറക്റ്റ് കാരണം ഇങ്ങട്ടൊക്ക് ഈ കൊറോണ വന്നേന് ശേഷം ആണീ ഗ്രൂപ്പൊക്കെ വന്നത് ഔ ന്റെ റബ്ബേ ഒരു ഭാഗത്ത് ഉസ്താദ്കമാര് ഒരു ഭാഗത്ത് ടീച്ചർമാര് ഒരു ഭാ കുടുംബശ്രീ ഒരു ഭാഗത്ത്. എന്താണ് ഈന്റെള്ള ഈ പള്ളിന്റെ വിരുവ ഒരുപാ ഏ ജോ റിഷിന് കുറച്ച് വേണം
ആ പാവങ്ങളാണ് കുട്ടികള് പറയപ്പത്തെ അതല്ല എൽകെജി യുകെഎന്ത് മാതിരിയ പഠിക്കാന് ഞമ്മള് പത്താം ക്ലാസ് പ ഇതു പോലേണ്
ആടാ നെൻക്ക് ചെറിയ മക്കളാ
ഇല്ല എനിക്ക് കൊറേ ആ ഇത്ണ്ട് അനിയന്മാരും അനിയത്തിയേളുണ്ട് അവരൊക്കെപ്പ ഞാൻ വീട്ട്ന്ന കഴിഞ്ഞാൽ കൊറച്ച് റിസ്ക് ഞാന എടുക്കല് ഉമ്മാന്റെ
അത്ശെരി അപ്പൊ വേറെ കഴിയില്ല
ആ കല്യാണം കഴഞ്ഞിക്ക്ണ് ക്ക് ചെറിയ മോളാള്ളെ
അയ്ശ്ശെരി അവൂ അങ്ങനെ
പിന്നെ രണ്ട് വയസ്സായേള്ളൂ രണ്ട് വയസ്സായിട്ടില്ല ആവ്ണാെള്ളൂ ആ അല്ല ഞാന് ഇന്റെ റബ്ബേ വ് ക്ക് വൾമ്പി കയ്യ്ല്ള്ള എല്ലാ ഭാരം കൂടി
ഏ അപ്പൊ കൈഞ്ഞി ക്കല്യാണം കയ്ക്ക്ട്ടെ ത്രായി
മൂന്ന് വർഷായെള്ളൂ
ഓ പിച്ച വെക്ക്ണാെള്ളൂ
ആ ഹ
അള്ളാ ഞമ്മളൊക്കെ പിച്ച വെ ച്ച് പത്തായി
ആ എപ്പൊ പിന്നെ കുട്ടി കു കേളാ ഇന്ന അതായത് ഇന്റെപ്പം ചായ തായെ കൊറേ അനയത്തിയേളും അനിയന്മാരും ഒരാളെ കല്യാണം കയ്ഞ്ഞു കല്യാണംയ്ഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസ് ള്ളു ഇപ്പാട് കഴിഞ്ഞാെള്ളൂ
ഐശ്വര്യ ആ അപ്പൊ ഓരോ വയസ്സിനും മാറ്റങ്ങള് ക്കേ
ഏഹ് ഞങ്ങള് മൂന്ന് നാലു വയസ്സിനോ കൊള്ളു. ഞങ്ങള് ആറാളുണ്ട്. പക്ഷെ പിന്നെ രണ്ടാമത്തെ അനിയത്തി ഇപ്പൊ പത്ത് കഴിഞ്ഞ് പ്ലസ് വൺ അലോട്ട്മെന്റ് കൊടുത്തൊണ്ടിരിക്കണേ പിന്നെ എന്ന മൂന്നാമത്തെ അനിയത്തി ഏയിലാണ് പിന്നെ രണ്ടനിയൻമാരാ ലാസ്റ്റ്തേത് രണ്ടനിയൻമാരാ ആഹ്. ഒന്ന് എൽ കെ ജിയിലും ഒ അതെ തെ അനിയൻന്മാരെ കൊണ്ട് റബ്ബേ പഠിപ്പിക്കാൻ പല പ്രാന്താവൂ അത് നമ്മള് പഠിക്കണം എൽ കെ ജി പോയി നമ്മൾ പഠ
അത് എന്തിനാ ഇമ്മ വഴകി പോയി.
അങ്ങ് വൈകി അവര് ഇമ്മയും വാപ്പയും ചെറിയവര് ചെർതാണ്
ഏയ് അയ്ശരി
ഞമ്മളെ ഉമ്മമാരെ പോലെ അത്രയും പ്രായൊന്നായിട്ടില്ല നല്ല രസാണ് പത്താം ക്ലാസിത്തെ മീറ്റിങ്ങിനൊക്കെ പോയ് കഴിഞ്ഞാ ഫ്രണ്ട്സെളമ്മാരും ഒക്കെ പറണെ വല്ല്യയമ്മാരാണ് അതായത് ഓനന്നെ വേണ സായിത്തെ കു കുട്ട്യേളൊക്കെ ആയിരിക്കും ഞാൻ മാത്രം ഇൻ്റെ ഫ്രണ്ടാണ് തില് എന്റെ ക്ലാസ്സിലെന്നെ മൂത്ത കുട്ടി ഞാനാണ് അപ്പ ന്റെമ്മയ്ക്കും ചെറ്യേ മയ്
ഏഹ്
നല്ലരസാണ്
നീ വലുതാല്ലേ സൈമ മോളേ ഞാനും എന്റെമ്മന്റെ വല്യയതാണ് ആറ് മക്കള് അഞ്ചാള്ന്റെ കീപോട്ട
ആഹ് എന്താ എല്ലാര കല്യാണൊക്കെ കഴിഞ്ഞ് വൽ
അന്നർതും കഴിഞ്ഞില്ല ഒക്കെ പൊഠിക്ക പഠിക്ക്ണുണ്ട് ജോലിയും ചെറിയുണ്ട് ഉം വ മിഞ്ഞ്യ പെണ്ണ് ചെയറ്ത് പെണ്ണോ രാകുമില്ലെ
ആഹ്
ഞാൻ പിന്നെ എൻ്റെ മോളെ കൂട്ട് പെൺകുട്ടികൾക്ക് ടിമാൻ്റ അയ് എന്റെ മോളെ എന്തൊരു ടിമാൻ്റാണോ ഈ ഇത്ര എടെ പോയി
ഞാന് പ്ലസ് ടു വരെ പോയിച്ച് പിന്നെ റേഡിയോളജിക്ക് പഠിച്ചു
അഹ് ശരി വവൊ
പെഡിയോളജിൽ പഠിച്ച പേഷം ഫുള്ളേജ് ഇല്ല കേട്ടോ ആകെ പത്ത് മാസം ഒമ്പോ പത്ത് മാസ ഉള്ളു പോയപ്പോത്തെേ ഞാൻ ലോക്കയിക്ണേ
ഏ ഹസ്ബൻഡ് എന്തയ്യ്ന്നേ
എന്റെ വാട്ടർ ഉഫിന്റെ പണിയാണ്
യാരൂല്ലേ ആ അവടെ ആരക്കണ്ടടാ അന്റോടെ അവിടെ എത്തിച്ചോ തെയ്
കെട്ടിച്ചോട്ത്ത് ചെറിയ ഫാമിലിയ ആണ് വല്യ ഫാമിലിഒന്നല്ല ന്നാത്തൂന് മൂത്തച്ഛന് ഒകൈ ര ണ്ട്ണ്ട്
അഹ് ശെരി ഈ പ്പൊ ആന്റോടേണ് ലെ
ആഹ് ഞാൻപ്പ ഇന്റോടെണ് ഞാന് പ്പ അനയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആര്യം പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മാസയെള്ളൂ അപൊ ഓള് നിക്കാൻ വന്നപ്പ ഞാനും അങ്ങനെ വന്നതാ
വരാൻ കഴുള്ളൂ ന്നാ
ആ ഒരാഴ്ചക്കും വേ ണ്ടി വന്നത
ഏ ചെറുപ്പി
ഇങ്ങളല്ലേ എനിക്ക് വിളിച്ചത്
ഇല്ല മോളേ ഞാൻ ഫസ്റ്റ് ടൈം അന്നെ വിളിക്ണെ
അല്ല അത് അറിയാലങ്ങള് നിങ്ങളല്ലേ ഇങ്ങോട്ട് വിളിച്ചേ
ഞാനും ആ ഹ് ആഹ്
ആ
കോൾ യ്യാന്ന് വിചാര്ച്
ആആ ആ ആ അങ്ങനെ അല്ലേ നി ഞാന് നി എന്താ ഞാൻ ഇങ്ങനെ നോക്കാണ് ഞാനാണോ അങ്ങനിക്ക് ഓർമട്ട്നിൽ ഇങ്ങനെവർ സ്ഥലം പറഞ്ഞിട്ടന്നെയ്
അഅന്നെ ശരിയാ അങ്ങനെ അങ്ങനെ എല്ല ന്ന് ഇയ്യ് ഇന്ന് വന്നതാ ഇന്നലെ ന്നോ
ഒരാഴ്ചയായി ഞാൻ മറ്റേ നാളെ പോവു നാളെ അല്ലേ മറ്റേ നാളായിട്ട്
ഏ പോവുമ്പോ ഒരു സങ്കടക്കുണ്ടാവും ല്ലേ
ത്യാണ്, അതും താഴെ താഴെ അനിയന്മാരും അനയത്തികളും ആയ കാരണം എന്തോ സങ്കടായിരിക്കും എന്നാ വന്ന് കഴിഞ്ഞാലോ തെരക്ക് പിടിക്കാണ്ടു ആയി
അല്ല ഇപ്പോ എന്താ ചെയ്യുന്നീ വ
വാപ്പ പ്ലംബിങ്ങും വയറിങ്ങും ആണ്
ഏ ഉമ്മച്ചി പിന്നെ ഹൗസ് വൈഫായിട്ട് അങ്ങനെ ക്ക
ആ പിന്നെ എന്തൊക്കെയാ വർത്താനം
വർത്താനം, ആ അങ്ങനെ പോണ് വലിയ വിശേഷൊന്നില്ല ഈ നാല് ചുമരങ്ങൾക്കുള്ളിലിങ്ങനെ അടച്ച് അടച്ചല്ലട്ടോ
ആ എന്തേലും വർക്കൊക്കെ ചെയ്യണ്ടോ?
ഇല്ല മോളെ വർക്ക് ശരിയായാലും ശരിയായില്ലെങ്കിലും വിടൂല, പെണ്ണുങ്ങള് വീടിന്റെ ഉള്ളില് ഒതുങ്ങി കൂടേണ്ടവരാന്നാ പറഞ്ഞ്. പെണ്ണുങ്ങളെ വീടിന്റെ ഉള്ളില് തീ കൂടേണ്ടവരാന്നറിയാ നേരം പോയി
ഇങ്ങള് ഇങ്ങള് ഫിലിം ഒക്കെ കാണലുണ്ടോ.
പിന്നെ ഇജ്ജ് കണ്ട് ഇജ്ജ് കാണലിണ്ട്
ഞാന് അങ്ങനെ കാണലില്ല, ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്താറില് ഫസ്റ്റ് കണ്ടത് വാഴയാണ്, ആകെ അതന്നൊള്ളൂ കണ്ടിട്ട്.
വാഴ ടു
ആ വായ
മോളെ ഫസ്റ്റ് ഭയങ്കര കോമഡി ത്രില്ലിങ് ഒക്കെ ആണ്, പക്ഷെ ലാസ്റ്റിക്ക് ഭയങ്കര ഞാൻ
ആ ഞാൻ കരഞ്ഞുപോയി, എന്താ പറഞ്ഞു കഴിഞ്ഞാ കരഞ്ഞു പോവും എന്താ പറ കരഞ്ഞ് പോയില്ലെങ്ങി ഓര്ക്കൊന്നും മറ്റേ ഹൃദയ ഇല്ലാന്ന് അറിയാം
കോമഡി ഇതൊക്കയായിട്ട് ഭയങ്കര രസൊണ്ടയിന്. ലാസ്റ്റ് ച്ച് വരെ എത്തിയപ്പൊ നീണ്ട് കരഞ്ഞങ്ങക്ക് കരഞ്ഞു പോയി
ഉം അതെപോലെതന്നെ. പിന്നെ കരഞ്ഞു. ഫിലിം ആണ് മറ്റേ കൽബ് പറയണ ഫിലിം
ആഹ കൽബ് ഏ അതി കണ്ടതാ
ആഹ അതും കണ്ടി ഇനറ് അവ പക്ഷെ രണ്ടായിരത്തിരുപത് ഫ്രിഡ്ജിലാണല്ല എറങ്ങിക്കണത് അത് പൈന്റു രണ്ടായിരത്തി ഇരുപത്താറില് പിന്നെ ഫിലിമൊക്കെ കണ്ട്ക്കണ് നിർത്തിച്ചേരുന്നു പക്ഷെ അതാണ്ട് കണ്ടുപോയി അല്ലാരും പറച്ചിലും കേട്ടിട്ട്
ഏ അല്ല ആഹ് ഇഷ്ടക്കാണല്ലേ കാണാനി
ആഹ ഇഷ്ടാണ് പക്ഷെ എന്തെങ്ങനെ കണ്ട് കഴിഞ്ഞ പിന്നെ അതിമ്മേ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഓരോന്നോഓരോന്ന് പിന്നെ നോക്കിച്ചു കാണും
ദൃശ്യം ത്രീ കാണണം ഉ പിന്നെ ബ്ലാസ്റ്റോ അങ്ങനെന്തോ ഒന്നെറങ്ങി ഭയങ്കര ത്രില്ലിങ്ങാ നിന്റെ അനിയൻ പറഞ്ഞ്
പിന്നെ പിന്നെ ഒന്ന് ഇപ്പൊ ഞാൻ ഇന്നലെ ഇൻസ്റ്റ ഇങ്ങനെ എടുക്കുമ്പോ കണ്ട് ഒരു കുറുക്കനന്ന്റഞ്ഞിട്ട്
ഉർക്കലോ
ആഹ് ഞാൻ എന്തോന്ന് പുതിയതാ തോന്നണണ്ട് അതിന് ഷോർട്ട് കണ്ടപ്പൊ തന്നെ നല്ല രസം എണ്ട് ണ്ടെങ്കി ഉറപ്പെങ്കി ഇതും കൂടി കാണണ്ടി വരു വെരുതെ
ഉം ച്ചോക്കണം എന്നാ മുത്തേ ഞാൻ വിളിക്ക
ആന്ന ശരി